ഹലോ
ആ കേൾക്കണില്ലേ
ഓ കേക്കുന്നുണ്ട് എന്താ വിശേഷം
സുഖം തന്നെ നിങ്ങളെ വിശേഷെന്താ
എന്റെതല്ല എന്താ സുഖായിട്ട് പോണു നല്ല കൊഴപ്പില്ല
ഭക്ഷണം എല്ലാം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ ആ ഓ ഇവിടെല്ലാ ഒര് എട്ട് മണിയാവുമ്പ കഴിക്കും
എട്ട് മണി കഴിക്കുവോ
ഓ അവിടെ എട്ട് മണിയ ആവുമ്പള് ഇല്ല കെടക്കൽ ഒരു പത്ത് മണി പതിനൊന്നു മൂന്ന മണിയൊക്കെ ആവും കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ മക്കള്ളുള്ളത് കൊണ്ട് പത്തുമണിയൊക്കെ ആകും കിടക്കാന് ആ സംസാരിച്ചിരിക്ക എല്ലരും ഒരുമി എന്നും സംസാരിക്കു
ആ എന്തേ ഭക്ഷണം എന്തായിരുന്നു
ഭക്ഷണം തേങ്ങാച്ചോറും ബീഫ് കറിയും
ആ ആ ആ ആ കുട്ടികളൊക്കെ കളിക്കാ
ആഹ് കുട്ടികളിപ്പോഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇപ്പൊ വെക്കേഷൻ അല്ലേ ഇപ്പൊ പഠിക്കാനൊക്കെ കുറവല്ലേ അപ്പൊ ആ ഹ എല്ലാരും ഇങ്ങനെ ആ അപ്പൊ നാത്തുമ കുട്ടികളെല്ലാരും ഉണ്ട് കസിൻസ് ഒക്കെ ഉണ്ട് അപ്പോ ഓരപ്പം കളിക്കാണ് ആ
ഇന്നില്ല രണ്ടുദിവസായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു
ഉം ആ ഇവിടക്കെ നല്ല മ മഴയാ ഇന്നും ഇന്നലെ ഓ ഇന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്നു
അ ശരിന്ന ഇന്നുങ്ങോട്ടില്ല തോന്നുകാണേവിളിച്ചേനേ യായിരുന്നോ ഇന്നലെയും മിനിഞാന്നുമെക്കെയായിട്ട് നല്ല മഴ ഇടിയും മഴയൊക്കെ ആയിട്ട് മഴക്കാലം വന്ന വിചാരിച്ച്
ഇപ്പൊ മഴന്നെ ഇനിപ്പോ മഴ ഇല്ലേല് കൂടി മഴ കാലാവസ്ഥ അങ്ങനെ മൂടിക്കെട്ടിയണ്ട് അങ്ങനെയിരിക്കും
ആ
പെരുന്നാൾക്ക് ഡ്രസ്സ് ഒക്കെ എടുതോ
ആഹ് വലിയ വലിയൊരുന്നാൾ പോവാനായി അതിന്റെ സന്തോഷത്തിലാണ് ഡ്രസ്സ് എടുത്തിട്ടില്ല നമ്മള് അടുത്താഴ്ച എടുക്കാൻ പോകണം വിചാരിക്കണ്ട്
ആഹ് ട്രിപ്പൊക്കെ പോവോ പെരുന്നാക്ക് ഫാമിലി വന്നായിട്ട്
ഫാമിലി ഒന്നായിട്ട് ഇപ്പ നമ്മള് പ്ലാൻ ചെയ്ത്ക്ക്ണ് അപ്പോ വെക്കേഷനും കൂടിയല്ലേ കുട്ടി ട്ടീക്ക് അപ്പൊ എന്തായാലും ചെറിയ പെരുന്നാൾക്ക് നമുക്ക് പോ പോവാന് ചില സാഹചര്യങ്ങളാല് കഴിഞ്ഞിട്ടില്ല അപ്പൊ വലിയ പെരുന്നക്കെന്തായാലുമൊന്നു നമ്മളെന്താ റിസോർട്ടക്കെ എടു ബുക്ക് ചെയ്യണം വിചാരിക്കണ്ട് അപ്പൊ പെരുന്നാക്ക് നമ്മൾ നമ്മള വീട്ട് പോയി ഒരുമിച്ച് കൂടുല്ലോ അപ്പൊ ഉം അപ്പൊ അങ്ങനെ വയനാടൊക്കെ നമ്മള ലിസ്റ്റ് റ്റിലുണ്ട്
ആഹ് അത് ശരി എൻജോയ് ചെയ്യ്
പിന്നെ എന്തെന്നിട്ട് അവിടെയൊക്കെ മഴക്കാലായാലും മാങ്ങയൊക്കെ കിട്ടോ മാങ്ങയും ചക്കൊക്കെ കിട്ടാറുണ്ടോ
ആഹ് മാങ്ങാ ചക്കൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല
ആ ആ നമ്മളിവിടെ മാങ്ങനുള്ളൊരു കളിയാണിവിടെ
ആഹ് അതന്നെ ഇവിടേം പഴ്ത്ത മാങ്ങ അങ്ങോട്ട് എടുക്കുന്ന ഇങ്ങോട്ട് ട്ടെടുക്കുന്നു രാവില ഉച്ചക്ക് വൈകുന്നേരം രാത്രി ശ
ഇതൊക്കെ തന്നെ ഇവിടേം ഇവിടെ മാങ്ങനോണ്ട്‌ വിഭവങ്ങളാ ഉണ്ടാക്കാറ്
കളയാൻ തോന്നൂലല്ലോ കാരണം ഇത് ഓരോ സീസ
ആഹ് ഇപ്പൊ മാങ്ങിന്റെ ആഹ് മാങ്ങിന്റെ ചക്കേന്റെ സീസണല്ലേ പിന്നെ അത് അതിലൊന്നും മായം ചേർക്കാത്ത നമ്മളെ വീട്ടിൽ വളപ്പിൽ ഇണ്ടാവണ പഴേ സാധനങ്ങൾ
ആ അതന്നെ അതുകൊണ്ട് നല്ലോണം കഴിക്കേം ചെയ്യും ഒന്നും നോക്കൂല
ആ അതേ നിങ്ങള വീട്ടിൽ ആരൊക്കെയുണ്ട്
ഞമ്മടെ വീട്ടില് ഞമ്മള് വലിയ ഫാമിലിയാ
ഓ
സിസ്റ്റേഴ് സിസ്റ്റേഴ്സുണ്ട് പിന്നെ നാത്തൂന്മാര് എല്ലാവരുമായിട്ടും ഉം അവിടെ ഗ്യാസിനൊക്കെ പ്രശ്നം എങ്ങനെ ബാധിക്കുണ്ടോ
ആ കൊറ രണ്ട് മൂന്ന് മാസം മുന്ന വരെ നല്ല നന്നായിട്ട് ബാധിച്ചുണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇപ്പം നമുക്ക് ഇവിടെ വിറകൊക്കെ ഉള്ളോണ്ട് ആ ഒണ്ട് ആ നമ്മൾ ഒരു ഗ്രാമപ്രദേശ തണുപ്പധികവും അടുപ്പാടി യൂ സ് ചെയ്യാറ്
അതേയോ ആ ഇപ്പ ഗ്യാസിന്റെ പ്രശ്നം വന്ന കാരണം നമ്മൾ അങ്ങന തന്നെ കൂടുതലും അടുപ്പിനേനപയോഗിക്ക പ്രദീ ക്ഷിക്കാണ്ടുള്ള മഴയൊക്കെ കാരണം വിറകെടുക്കാനൊക്കെ വെയിലായത് കൊണ്ട് നമ്മള് അതാത് സമയത്ത് പൊയെച്ച് വിറക് പൊട്ടിച്ച് കൊണ്ടുവരും
ആ പിന്നെ പേടിയാണ് പാമ്പിന്റെ ശല്യമൊക്കെ ഇവിടെ അധികം ഉള്ള ഏരിയയാണ് ഓ പിന്നെ നല്ലോണം ഉണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ആ കുട്ടികളൊക്കെ പൊറത്തെക്കെക്കെ വിടുമ്പോ പേടിയാന്ന് നമ്മള് കാണുന്നോട്ത്ത് ഓര് കളിക്ക് ക്കാൻ വിടാറുള്ളു
ആ നേരന്നെ എന്തും പ്രശ്നം തന്നെ ചൂടാണെങ്കിൽ അത് ഭയങ്കര ചൂടല്ലേ ചൂട് സമയത്താണ് അപ്പൊ മഴ പെയ്ത ഇപ്പം രണ്ട് ദിവസം ചൂടിന് മാറ്റമുണ്ടായിരുന്നു അതിന്റെ മുന്നേ എന്താ ചൂട് ഭയ ങ്കര ചൂടല്ലേ
ഓ ചൂടുണ്ട് നമുക്ക് അകത്തിരിക്കാൻ വയ്യാ പുറ ത്തി ഇരിക്കാൻ വയ്യാ അങ്ങനത്തെ അവസ്ഥയാണ്
ആഹ് അതെന്നെ പൊറത്തിറങ്ങിയാ പാമ്പ് അകത്തിരുന്ന ചൂട്ന്ന് പറഞ്ഞ അവസ്ഥയാണ്
പിന്നെ എന്തെങ്കിലുഒക്കെ ബിസിനസ്സ് എന്തെ ആ കുട്ടികളൊക്കെ ഉഷാ ബിസിനസ്സ് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ബിസിനെസ് ഒന്നുല്ല ഞാനെ വീട്ടിൽ വീട്ടിൽ മാത്രം
ഓ എന്നാ എന്തേലുംഓ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ട്ട് ഇങ്ങനെ എന്താ ഇതുണ്ട് ടീച്ചിങ് ഉണ്ട് അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള കു ട്ടികൾക്ക് ക്ലാസ് എട്ത്തൊട്ക്ക്ണ്ട് ഉം അയിന് നിങ്ങേക്ക് എന്തെലും അങ്ങനെ എന്തെലു ഒക്കെ നോക്കിക്കുടെ
ആഗ്രഹണ്ട് എന്തെങ്കിലൊക്കെ ചെയ്യണോന്നൊക്കെ എന്തെങ്കിലുക്കെ ഒര് എന്തെങ്കിൽ നല്ലതല്ലേന്നൊക്കെള്ള ആഗ്രഹൊക്കെ ഇണ്ട്
എന്താ സ്വയ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇത്ണ്ടെങ്കിൽ അത് ചിലോൽക്ക് ടൈലറിങ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും പിന്നെ അല്ലെങ്കില് ഫുഡ് ഐറ്റംസ് ബേക്കിങ് അങ്ങനെയൊക്കെ ഇണ്ടാവല്ലോ
ആ അങ്ങനെ ഇന്നതീന്ന് അങ്ങനെയൊന്നുല്ല ഏത് വേണങ്കിലും ചെയ്യ്‌വാ അങ്ങനെ കൊഴ വന്നില്ലേ സ്റ്റിച്ചിങ് ആണെങ്കിലും ഇപ്പം അതും ചെയ്യും അല്ലെങ്കിൽ ഈ ഫുഡിന്റെറ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നാണെങ്കിൽ അതും ഓക്കെയാണ്
ആ ആ
എന്തെങ്കിലും ചെയ്ത് നോക്കണം
ആഹ് വീട്ടിലിങ്ങനെ- നിക്കുമ്പോ നമുെന്തെങ്കിലും ഒക്ക ചെയ്ത് സ്വന്തയിട്ട്- പൈസൊക്കെ കയ്യിൽ കിട്ടുമ്പോ നമുക് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ
ആ അതെ അതെ ഇനി ചെയ്യണം എന്തിനക്കെ ഇറങ്ങണന്നുണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടായാൽ നമുക്ക അത് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരിക്കുമല്ലോ
അതെ ഉം ഞാനിപ്പോ കുറച്ചായിട്ടുള്ള ഈ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഓൺലൈൻ പരിപാടി ക്ലാസ്സിലേക്ക്
അത് ശരി
ആഹ് ഒരു വൺ ഇയറിന്റെ അടുത്ത ആവുന്നുള്ളു എനിക്ക് ഭയങ്കര ഇതാണ് ഇഷ- ട്ടായി തൊട്ങ്ങി മറ്റത് ഞാനിങ്ങനെ ഇതിലേക്കെറങ്ങാൻ മടിച്ച് നിന്ന് രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ ഞാൻ കളഞ്ഞിട്ട്ണ്ട്
ആ
ഉം ഇപ്പഴാണ് ഞാന് ഇത് കൊർച്ച് മുന്നേ ചെയ്താ മതി തൊടങ്ങ്യാ മത്യേര്ന്നുന്നൊക്കെ തോന്നി അതാ ഞാൻ പർഞ്ഞത് ഇതിലേക്ക് എറങ്ങിയാൽ നമ്മള് ഒ ത് ഇതിലേക്കാണ്ടെറങ്ങി
ആ കൊറേ അമ്മക്ക് മൈൻഡും റിലാക്സാവെ അമ്മള് കൊറേങ്ങനെ ഓരോ പ്രഷറും കാര്യങ്ങളൊ ക്കേയിട്ട്ങ്ങനെ വര്ന്ന സമയത്തൊക്കെ ഇങ്ങൻത്തൊക്കെണ്ടാവുമ്പോ ഞമ്മളങ്ങ് അങ്ങ് റെഡി ആയിക്കോളു.
ആ വീട്ട്ല് ഇങ്ങെ നിക്കുമ്പോ നമ്മള് പൊർത്തൊക്കെ കൂടി പോകാൻ പയ്യ പറ്റാത്ത അവസ്ഥയാകുമ്പോ ഒരു മൈന്റ് ഒരു ഇതായേണ്ട നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തുടങ്ങുവാ ല്ലോ
അതെ അതെ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്ത് തുടങ്ങണം. കുട്ടികളൊക്കെ എവിടെ പോയി?
കുട്ടികളക്കെ ആ അല്ല കുട്ടികളൊക്കെ കളിക്ക്ണ്ട്.
വീട്ടിലുണ്ടോ?
ഹസ്ബന്റ് പുറത്തു പോയതാണിപ്പോ. വേ എന്താ? സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് വീട്ടിലേക്ക്ള്ളെ
ആ ആ ആ
ഉം പിന്നെ എന്താ വെക് കല് നിങ്ങക്ക് എവിടെ എവിടെ?
എങ്ങനെ?
വെക്കേഷനില് നിങ്ങള് ട്രിപ്പ് ഒന്നും പോവില്ലേ?
ആ ഞമ്മളിപ്പോം കഴിഞ്ഞ ദിവസം പോയി വന്നതാ ഞമ്മള് ലേഡീസ് ഓൺലി ട്രിപ്പായിട്ട്.
ആ എവിടേക്കാ?
വയനാട് റിസോട്ട് എടുത്ത് നിന്നു. പെണ്ണുങ്ങള് മാത്രായിട്ട് പോയിട്ട് വന്ന്.
ആ ആ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട് നമ്മളെ പ്ലസ് കോളേജ് കാ കോളേജ് ഫ്രണ്ട്സ് ഇല്ലേ അവരെ കൂട്ടെ
ആ ആ യമ്മള് കോളേജ് ഫ്രണ്ട്സ് അല്ല. ഫാമിലി ആയിട്ടുള്ള എന്റെ കസിൻസ് അങ്ങനെയൊക്കെ--ആയിട്ട് ട്ടുള്ള എല്ലാരും കൂടെ പ്ലാൻ ചെയ്യല് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് എനിക്ക് തോന്നുന്നൊരു മൂന്നാല് വർഷോക്കെ ആയിണ്ടാവും. പക്ഷെ ഫൈനലി ഇപ്പ ഇപ്പളാ പോയത്. ഏ രണ്ടൂന്നേസം മുന്നേ പോയി. നല്ലോണ ആർമാതി ച്ചു പോന്നു. ഉം
അവിടെ എന്തെക്കെയാ കണ്ടത് വയനാട്
വയനാട് ഞങ്ങള് റിസോർട്ട് പോയി റിസോർട്ടിലെന്നെ കാര്യായിട്ട് പോയത് റിസോർട്ട് പോയിട്ടന്നെ മ്മള് കൊറേ ടൈമ് അവിടെത്തന്നെ ആയി ഞാള് ഇവിട്ന്ന് പോയി അവിടെ എത്തുമ്പളെക്ക് ഒര് രണ്ട്മണിയൊക്കെ ആയി പ്പൊ രണ്ട് മണിക്കേനി ചെക്കിങ്ങ് ടൈമ് അത് കഴിഞ്ഞ് ഇ അവ്ട്ന്നന്നെ നമ്മള് ടൈമോ ഓരോ കാര്യങ്ങള് ചെയ്തി ട്ടും അവ്ട്ത്തെ ഓരോ പ്ലൈയേഴ്സ്കള്ണ്ടാവാെല്ലോ അങ്ങനെ പിന്നെ അവ്ട് ഫുഡ് ഞമ്മള് രാത്രി ഞമ്മളവ്ട്ന്ന് നമ്ക്ക് പ്രിപ്പേറെയ്യാം ഇപ്പം ചിക്കന് വാങ്ങി ട്ട് ആ ചിക്കം വാങ്ങീട്ട് മസാല പെരക്കി ക്കെ ഓല് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അപ്പൊ നമ്മളെല്ലാരും കൂടി ആവുമ്പോ അദ്യ നമൂ അപ്പം ഒന്നും കൂടി ഒരു രസ അല്ലേ
ആ ആ
അങ്ങനെ ചെയ്യുമ്പോം അപ്പൊ ഞമ്മള് മറ്റേ പൊറട്ടേന്റെ പേ ക് പേക്കറ്റില്ലേ
ആ ആ
അതും വാങ്ങി പിന്നെ ഈ മസാല വരിക ചിക്കൻ പരറ്റിട്ട് പിന്നെ അൽഫാ മാകും ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ളത്
ഓ ഞങ്ങള് ഇങ്ങനെ ഈ ഫുഡിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫുഡ് നമ്മൾ കൊണ്ടു പോകണോ അതോ അവിടെ തന്നൊണോ
അവിടെ നമുക്ക് പിന്നെ നമ്മള് വലിയ റിസോർട്ട ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല എക്സ്പെൻസീവ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ അവിടുന്ന് കിട്ടിയരിക്കും ഞമ്മള അങ്ങനെ അത്ര വലിയ ഇതൊന്നും എടുത്തില്ല ഞമ്മളെ കൊണ്ട് പറ്റുന്ന ആ ഒരു ഇതില് എടുത്ത് ചെറിയ എമൗണ്ടിൽ ഒതുങ്ങണ
ആ ആ
ത്തണ്ട് നമുക്ക് പിന്നെ ഭക്ഷണം ഇപ്പൊ പിന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളോണ്ട് പിന്നെ റിസോർട്ടുകളിലൊക്കെ രാത്രികത് ഭക്ഷണം ഒഴിവാക്കിണ്ട് അല്ലെങ്കിൽ അമ്മക്ക് രണ്ടു നേരത്തെ ഭക്ഷണം അവിടുന്ന് കിട്ടിയലുണ്ട് റിസോർട്ട്ന്ന്
ആ
ഗ്യാസിന്റെ പ്രശ്നം വന്ന കാരണം രാവിലെ- ഫുഡ് മാത്രം പിന്ന- നമ്മള് പോകുമ്പോള്ളെ ആ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവല്ലോ ആ അതും കിട്ടി
ഓക്കെ ആ ആ പിന്നെ പിന്നെന്താ എന്നാ ശരിട്ടോ
ഏ
എന്നാ പിന്നെ ശരി
ഓക്കെ പത്ത് മിനുറ്റായിരുന്നു ഓ ശരി ആയിക്കോട്ടെ ആഹ് ആ ഇങ്ങക്ക് ടാസ്ക് വന്നില്ലേ?
കട്ടാക്കിപോയല്ലോ നി ഫോണ് കട്ടാക്കി